ഹലോ ആഹ് കേക്കത്തില്ലേ?
ആഹ് കേക്ക്ന്നുണ്ട് കേക്ക്ന്ന്ണ്ട്
എന്താണ്ട് വിശേഷം വിശേഷേന്നാ ചെറിയൊരു മഴക്കോള മഴക്കോളൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാ ഞാനിപ്പം ഒരു കോള് എന്റെ വീ എന്നാ നാത്തൂന്റെ ഒരു കോൾ അറ്റന്റ് ചെയ്തിട്ട്ങ്ങനെ ഒരു വിഷമസന്ധയിൽ നിൽക്കുവായിരുന്നു
എന്ന പറ്റി പോലും
നാത്തുന്റെ അച്ഛനെ ഒരു പെ അവരുടെ പെരെ മെയിന്റെൻസെയ്യാനായിട്ട് ടൈലെടുക്കാൻ വേണ്ടി പോയത ആങ്ങളെടെ കല്യാണം ഓക്കെ ആയായിര്ന്നേ അന്നേരം ട്ടൈലെടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പഴ്ത്തേക്കും. ട്ടൈല് കാലേല് വീണു.
ആഹ് ങ്ങെനെ ടൈലുകാരനിങ്ങനെ അയ്ന്റെ ഇടക്കിന്നങ്ങ് വലിച്ചൂരി എടുത്താപ്പോ ങ്ങനെ കെട്ട ട്ട ഒരു ഒരു കൊറെ കേട്ടോ ഒരു ടൈൽനന്നെ നല്ല കനവാണല്ലോ? ഒരു കെട്ട് ടൈലങ്ങോട്ട് വന്ന് വീണ് രണ്ട്
ചെറിയട്ടൈലില്ല എല്ലാം ഭയങ്കര നീളള്ള വല്യ ടൈലല്ലേ ചെറിയ ട്ടൈലില്ലല്ലോ ഇപ്പം
അടുക്കളയിലൊക്കെ ഇടുന്ന സൈസ്ന്ന് പറഞ്ഞാൽ നീള വല്യ ടൈലാണല്ലോ അങ്ങനത്തെ അത് കാലേല് വന്ന് കാല് രണ്ടായി പോയി രണ്ട് കാലും മുട്ടിന് താഴത്തേക്ക് നന്നായ്ട്ട് മുറിഞ്ഞ് എന്തോ അത ഞാനും ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവ്ൺള്ള ആള്ങ്ങനെ നിക്ക്യുവാ അച്ഛനിങ്ങനെ നിക്കുവായ്രുന്നു അപ്പൊ അവരിങ്ങനെ വലിച്ചു ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുത്തപ്പോഴത്തേക്ക് മോളിന്ന് ടൈല്ങ്ങനെ താഴ താഴത്തേക്ക് ചാടിയതാന്നാ പറഞ്ഞത് അപ്പൊ കുറേ ഇങ്ങോട്ട് താഴത്തേക്ക് ചാടി
അപ്പം മിത്തറിങ്ങ അടിക്കും നിരന്നിരുന്നടിക്കും അപ്പം എടക് റ്റ്ന്ന് വലിച്ചിട്ടായിപ്പം ചെരിഞ്ഞുംഎല്ലാംകൂടെ വന്ന് കാലിലേക്ക് വീണായികും മുട്ടി വന്ന മുട്ടിവൊന്നും ചാനായിരിക്കു വെല്ലാം. വെയ്റ്റെയ് അല്ലെങ്കിപിന്നെ കാൽപ്പാദത്തല്ല പറ്റു
പാദത്തിലേ പറ്റുള്ളൂ അത് പറഞ്ഞിട്ട്ഞ്ഞ് എങ്ങനെ വീണുന്നുള്ളത്. സാധാരണ കാൽപാദത്തിലേക്കാണല്ലോ വീഴണ്ടത്.
എന്തായാലും മുറിഞ്ഞ രണ്ട് രണ്ട് കാലും. പൊടിഞ്ഞ് നല്ല മുറിവും രണ്ടായി പോയ പോലായിന്ന പറഞ്
എന്നാ ചെയ്തു സ്റ്റിച്ചൊക്കെ ഉണ്ടോ?
ഏ എതോ?
ക്കോണ്ടാ
ച്ച ഓപ്പറേഷൻ അതൊക്കെ ചെയ്ത് ഒ പിന്നെ ആ പ്ലാസ്റ്റോർജറി ചെയ്യുന്നത് അപ്പോ സ്റ്റിച്ചൊക്കെ ഇങ്ങനെ അങ്ങനെ ചെയ്തേക്കണെ കൊണ്ട് ഒന്ന് പുറത്ത് ത് താവണം ന്നാ പറഞ്ഞ് ഒന്നും കൂടെ ചെയ്യാനായിട്ട്. ആ അപ്പം വീട് ആ എന്തോ?
ക്കെ കാൽമുട്ടിൻ്റെവ്ടെ കുഴപ്പമൊക്കെ ഉണ്ടാവോ?
കോ ഒന്ന് ഒന്നും അറിയാൻ പാടില്ല. വൈസായ ആളായ കൊണ്ട് ഇങ്ങനെ കത്തിക്കൂടാനൊക്കെ ഭയങ്കര പാടകുവല്ലോ?
ന്നാണല്ലോ പിള്ളേർടെ എളുപ്പം കൂടുള്ളൂ.
ആ നല്ല വെയിറ്റും ഹൈറ്റും ഉള്ള ആളാ. അപ്പൊ ഇങ്ങനെ താങ്ങി പ്പിടിച്ചെയിപ്പിക്കാനും ഒക്കെ എന്തോ?
എളുപ്പ്തായിട്ട് നടന്നാൽ മതിയാരുന്നോ.
ആഹ് അത് തന്നെ. അമ്മ അമ്മയാണ് അത്ര ഒന്നും പോരാത്ത ആളാന്ന്. ന്ന് വെച്ചാൽ വല്യാ ആരോഗ്യം ഇല്ല മെലി ഒരാളാ അപ്പൊ പുള്ളി അച്ഛനെ താങ്ങി നിർത്തണങ്കി രോഗ്യ തന്നെ വേണൊ ചെയണം. പിന്നെന്ന് പറയുമ്പോ നമ്മളെ ആരോ ഇങ്ങനെ ആരോഗ്യം ഉള്ളല്ല്ലേ തളർളന്നു പോയിപോ ഇരട്ടി വെയിറ്റാണല്ലോ?
തല്ലാർക്കും തന്നെ അങ്ങനെ ആണല്ലോ? കുഞ്ഞി കൊച്ചാണെങ്കിലും ശെരി അതു ഓ വീണ് പോയാ ആ കൊച്ചിനെ എടുക്കാനും ഭയങ്കര ഒരു വെയിറ്റാണല്ലോ? ന്നം അല്ലാതെ എന്നാ പിള്ളേര് നടക്കുവാമ്പോ എടുക്കാൻ നമുക്ക് അത്രയും വെയ്റ്റ് തോന്ന്ല്ല എന്ന ഉറങ്ങിക്കഴിഞ്ഞ ഭയങ്കര കൈകഴപ്പ.
കൈ ആ എടുക്കുമ്പോ അത്ത അതില് യരട്ടി വെയിറ്റ് റ്റുള്ള സാധനം നമ്മള് ചുമ്മ തോളില് എടുത്തൊണ്ട് നടക്കും സാധനങ്ങള്
അങ്ങനെ വീണയ്ക്ണാ ഭയങ്കര വെയറ്റാ.
അങ്ങനെ അതുകൊണ്ട്. അതൊരു വിഷമായിയിട്ടപ്പ പഠിപ്പിക്കാനൊക്കെ പോകണ നല്ല നല്ലൊരു ടീച്ചറൊക്കെയാണ് നാത്തൂനെ സ്കൂളിലൊക്കാലും ഭയങ്കര അതന്ന് പറഞ്ഞാൽ ബി എഡ് പഠിച്ചതാ ബി എഡ് പഠിച്ച കഴിഞ്ഞിട്ട് ജോലി ഇതായില്ല
ീന്നെ എത്ര കുട്ടികളുണ്ട്പ്പം നാത്തൂന്
രണ്ട് രണ്ട് പിള്ളേർ രണ്ട് കുഞ്ഞു പിള്ളേർ രണ്ട് ചെറിയ പിള്ളോരാ ആഹ് അതുങ്ങളെ വീട്ടിലാക്കിട്ടാണ് പോയത് ആ ആഹ് നിന്നോളും മൂത്തയാള് സ്കൂളിപ്പോവും ഇളയാള് ഇങ്ങനെ സങ്കടപ്പെട്ടോണ്ടൊക്കെ ന ക്കണെന്നാണ് പറഞ്ഞത് ഇന്നലെ കുഴപ്പം ഏഹ
അവക്കടെ അമ്മയും കൂടെല്ലാത്തോണ്ട് വിഷമായിരിക്കുംന്ന്
ആ വിഷമായിരിക്കുമ് രണ്ടുപേരും കൂടെ ഒന്നിച്ചാ സ്കൂളിൽ പോകുന്ന ടീച്ചറും കുട്ടിയും കൂ മോളും കൂടെ ഒന്നിച്ചെന്നാണ് ടീച്ച സ്കൂളിൽ പോണതും വരവും ഫുഡ് കഴിക്കുന്നതും എല്ലാം ഒന്നിച്ചാ
ആ ഇപ്പ രണ്ടര ഒന്നിച്ച് ലീവ് എടുത്തായിരിക്കും ഇനി വര ഇനി വരണമായിരിക്കും പോണമെങ്കിൽ
പോകണമെങ്കില് ആ അതെ അതെ
ഈയ് പോയില്ലാല്ലെ
ആ ഒറ്റക്ക് പോകൂല സാധാ ലൈൻബസിന് കയറിയ അവര് പോണതേ പിന്നെ ഉച്ച വീടിന്ന് കൊറച്ച് ദൂരെ പോകണം അപ്പോൾ കൊണ്ടു വിടാനുള്ള ആങ്ങളെയയും കൂടെ പോയേക്കുവാ ഇന്ന് വരാൻ സ ഇന്ന് വരാൻ സാധ്യത കുറവാ ന്നുവച്ചാ തീർത്തും ഇങ്ങനെയാണല്ലോ
പിന്നെ ചെയ്യണ്ടെ? ന്നൊക്കെ എന്നൊക്കെ അറിയണ്ടേ
ആഹ് അതെ ഈ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അ പറയാൻ പാടില്ല ഒരു സാധാരണക്കാര് ചെന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പാടാത്ത അവസ്ഥയ
കോള വന്ന നമ്മള് ചികിത്സയൊക്കെ ഇതാണെങ്കിലും ഒത്തിരി ഓട്ടംന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പ ന്നും നമുക്ക് ചുമ്മാ റെസ്റ്റ് എടുത്തിരിക്കാൻ പറ്റൂല ഒരു സാനം ആ ഒരു സ്ഥാനം അപ്പപ്പോ തന്നെ അങ്ങോട്ട് പോകണം പിന്നെ അടുത്ത് എഴുത്തരും അതുപോലെ ബ്ലഡ് ട് ടെസ്റ്റ് ചെയ്യാന് ഒത്തിരി ഇങ്ങനെ നടക്കണംന്ന് പറഞ്ഞ്
ആ ഊ അതെല്ലേ ആ ആ ഓടിപ്പാഞ് ആ ഇരിക്കാനേ പറ്റില്ലെ രാത്
ഇരിക്കാനും സ്ഥലല്ല നമുക്കൊന്ന് റെസ്റ്റെടുത് ഇരിക്കാനും സ്ഥലല്ലത് ഓരോ ആൾക്കാരുടെ ഇതാ ആൾക്കാര ഒരേ കോലങ്ങളിൽ കൊണ്ടുവരുന്ന കാണണംന്ന് പറയണം ഈ മെരിക്കൽ കോളേജിലൊക്കെ വണ്ടിയിടിച്ചതും അങ്ങനത്തെ ഇങ്ങനത്തെക്കെ ഞൻ കേട്ടുണ്ട് ഞാൻ ഞാൻ കണ്ടിട്ടില്ലെേലും ഈ ആൾക്ക പറഞ്ഞഞ് നമുക്ക് അതിന്റെ അവസ്ഥയ ഒന്ന് ഊഹിക്കുന്നതിലും അപ്പുറ മ്മള്
ആഹ് ഞാനും പോയിട്ടില്ല ങ്ങനെ പറണ കേട്ടിട്ടുണ്ട് ഒരു വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ ഫോണ ഉണ്ടെങ്കിൽ മാത്രം പിടിച്ചേൽക്കല്ലോ അല്ലാതെ അറിയാവുന്ന ഒരാളും ഫൂളും വേണം കയ്യില് ഇല്ലെങ്കിൽ പോയ വഴി പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടെത്ത ത്താ ഭയങ്കര പാടാന്ന പറയണ്
ഒരേ കൊള്ളിരിക്കുന്നില്ല സ്ഥലവും
ആ എല്ലാ ട ഒരുപോലെ ഇടിക്കുന്നത് അതുപോലെ വാ ഇല്ല ഇല്ല ഇല്ല പിന്നെണ്ടായാൽ ഒരു നിശ്ചിത ശതമാ ശതമാനം പൈസ അവിടെ എടുക്കളൂ ബാക്കി എല്ലാവര് പുറത്ത നിന്ന് കുറച്ച് തരുവല്ലേ
ആ ഇ ഡോടർമാർ ഇവരൊക്ക തമ്മെ- അങ്ങോട്ട, ഇങ്ങോട്ടക്കെ- വലയിലൊക്കെ കാണാരിക്കും. എല്ലാ ഉപകരണവും നമ്മള്- പുറത്ത്ന്ന് മേടിക്കണം, എന്താ ഇത് ചെയ്യാനുള്ള ടെസ്റ്റ്- ഒരു ഇവിടെ പോയി കഴിഞ്ഞൽ- അപ്പറ പോന്ന് പറയും അപ്പറ അറേ അത് കിട്ടുള്ളന്ന് പറയും. മരുത മടിക്കാൻ പോയാ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടുണ്ട് ഞാന അല്ല എനിക്ക് കറക്റ്റായിട്ട് ഒന്നും അറിയാൻ പാടില്ല.
ആഹ്... അങ്ങനെ അവർ തന്നെ ഇപ്പ നമ്മുടെ ഈ ഒരു ആയുർവേദ- നമ്മുടെ വീടിന്റെ അടുത്തുള്ള- ആയുർവേദ ആശുപത്രി അവിടെ, അട നേരി- ഇത്തേക്കന്ന് പറഞ്ഞാൽ, ഇഷ്ടംപോലെ കുഴമ്പൾ മുറുവെണ്ണ- അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെന്നാൽ കിട്ടുവായിരുന്നേ. ഇപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും, ഒരു സാധാരണ ഒരു കുഴമ്പും, പിന്നെ കഷായം ഉണ്ടാക്കാനൊരു- കൂട്ടും അല്ലാണ്ട് വേറൊന്നും കിട്ടൂല. ഇവിടന്ന് അമ്മയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും- അങ്ങനെ ആ ഒരു ഐറ്റം മാത്രം കിട്ടും, നേരത്തെന്ന് പറഞ്ഞ ഇഷ്ടം പോലെ കുഴമ്പുകൾ മു- റി വെണ്ണ അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു, ഇത് താഴ്- ഒരു മെഡിക്കൽ സ്റ്റോർണ്ട് അങ്ങോട്ട് കുറീച് തെരും.
ആഹാ എല്ലാരും മെഡിക്കൽ സ്റ്റോറു വാ - ത്തിനു ഒത്ത് ഇതായിരിക്കും, അതായിരിക്കും എപ്പ ഞങ്ങൂടെ- കുറിച്ചിരുന്നത്. എല്ലാ ഏ തർക്കാ സ്താവണം- എല്ലാം അങ്ങനെയ ആയിരിക്കുന്നേ.
ആഹാ എല്ലാ അടത്തത് അത്- മാത്രല്ല എല്ലാ സ്ഥാപനങ്ങളും ഈ കച്ചവടം,
അല്ല ചിലവരുണ്ട് കൈയിന്നൊക്കെ- നമക്കക്ക് ഒരു പ്രത്യേകത കൊണ്ട് എടുത്തുവരുന്നു.
ആഹ ആഹ ആഹ അങ്ങനെ അങ്ങനെ ഇതന്ന്, പറഞ്ഞാ ഒരാള് ചള്ളായാൽ ഒരു സ്ത്രീ- സ്ഥാപനത്തിൽ ഒന്നോ, രണ്ടോ ആൾ ചള്ളായാൽ മതി. ആ സ്ഥാപനവും ചൊള്ളാകും, ബാക്കിയുള്ള ആളുകൾ- എല്ലാം ബാക്കിയുള്ള- സ്റ്റാഫുകളെല്ലാം ചള്ളാണ് എന്നുള്ള ധാരണയാണല്ലോ? നമുക്കായാലും.
അവിടെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര എന്തോ-
നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു എന്തെങ്കിലും- ഇച്ചിരി കേടു ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് മനസ് തന്ന തളരൂലേ? എന്നിട്ട് പിന്നെ ശരീരം മൊത്തം- തളരും എന്ന് പറഞ്ഞ പോലെ. ആഹാ എന്ന എല്ലാ കാര്യവും അങ്ങനെയാ. മം...
അവിടെ ചെന്ന് ഇപ്പം ഓ ഇതെ - നമ്മൾ പറയും അവിടെയോ അവിടെ ചെന്നാ ഭയങ്കര ഫീസും കത്തിയാ ഒനിന്നും- കൊള്ളൂലന്ന് പറയും, പക്ഷെ നല്ല മിടുക്കരായ ആളുകളും കാണും അതിനകത്ത്.
കാണും എല്ല എല്ലാം അങ്ങനെയാണല്ലോ, നല്ല നല്ലതും കാണും ചള്ളും കാണും.
അതെ അപ്പം ആ ആ.. സ്ഥാപനത്തിന്റെ ചീത്തപ്പേര് തന്നെ വന്നുപെടും.
ആ ഒരാൾ ചള്ളുമ്പോ നല്ലവർക്കും പേരുദോഷം ഉണ്ടാകും. ചീത്ത ആകാതെ പേരുദോഷം- ഉണ്ടാകും രണ്ട് പേരും പെടും ഉം..
അങ്ങനെ ഈ ഇവിടുത്തെ- ഡോക്ടർമാരൊക്കെന്ന് പറഞ്ഞാൽ, ചില ഇങ്ങനെ ജോലി സർക്ക- കാർ ജോലി കിട്ടി കഴിഞ്ഞിട്ട് അവര്- ലീവ് എടുത്ത്- വീട്ടിൽ തന്നെ ഇരിക്കും- അങ്ങനത്തക്കെ പിന്നെ ക്ലിനിക്ക- ഇട്ട് വീട്ടിലിരിക്കും അങ്ങനെ. ഒക്കെ ഇടപാടുക ഉണ്ടെന്നേ. ഒന്നും നമ്മക്ക് അപ്പ ഈ ഫീസും- മേടിക്ക അതിന്.
അതിലും വലുത്- കാണിക്കുന്നവരും ണ്ട്, ഇല്ലാത്തവരും ഉണ്ട്.
ആഹാ അപ്പ അത് അങ്ങനെ, അങ്ങനെ മേടിക്കുന്നര് നല്ല ഫീസും മേടിക്കും. അതിൽ പാവങ്ങളാണ് പെട്ടു പോണത് എല്ലാം.
ആഹാ
എല്ലാത്തിനും അല്ല പാ തീർത്തും- പാവങ്ങൾ അങ്ങനെ ഇതാവൂല. കാരണം, അവർക്കന്ന് പറഞ്ഞാ, അവർക്ക്- അതുകൊണ്ട് അവര് ആരുടെയും അടുത്ത്- ത്തും കൈനീട്ടാൻ അവർക്ക് മടിയില്ല, ഏഹ..
പൈസടെ ഒക്കെ വിലറിയാവുന്നര് ഒത്തിരി -
അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ- കൈനീട്ടാനും അവർക്ക് മടിയില്ല.
ഇവർ മാത്രമല്ല ഇങ്ങത്തെ പണിക്ക് പോകുന്നുള്ളു
ആഹ
ഏത് പണിയും ചെയ്യുക ഏ ഇല്ല ആഹ ഹ മ വാക്കിയുള്ളവർക്കു എന്ത്‌ പറ്റിയാലും കുഴപ്പമില്ല എൻന്റെറെ കീശ നിറഞ്ഞാൽ മതി എന്നുള്ള ചിന്ത ഉള്ളവർ മാത്രേ ഉള്ളൂ അങ്ങനത്തെ പണിയൊക്കെ കാണിക്കുള്ളൂ
കാണിക്കോളൂ
മനുഷ്യന്റെ ജീവന് വില കൊടുക്കുന്നവർ അത് നല്ല രീതിയിൽ നോക്കും
ക്ക എല്ലാവർക്കും പണം മതിയല്ലോ
ഉം
പണം എന്നുള്ള ഒരു സാധാരണക്കാരായ ജനങ്ങൾക്കാണ് അത് ആഹ തീരെ പാവങ്ങളും ഒ വല്ല കുഴപ്പില്ല എന്ന മുതലളിമാർകും കുഴപ്പില്ല ഇടത്തരംകാർക്കാണ് പെട്ടു പോണതെല്ലാ എല്ലാ കാര്യത്തിനും അതെ ഇപ്പൊ ഒരു കല്യാണത്തിന്റെ കേസ് കേട്ടായാലും എല്ലാം അങ്ങനെയാണല്ലോ
ആഹ പാലങ്ങൊക്കെ ആൾക്കാർ കൊടുക്കും എന്താ പണക്കാർക്ക് അവർക്കുണ്ടല്ലോ അത് പിന്നെ അവർക്ക് മറ്റുള്ളവരുടെ അടുത്ത് കൈ നീട്ടേണ്ട ആവശ്യമില്ല പക്ഷെ ഇടക്കാർക്ക് ചില ചിലവർക്ക് ചില സമയത്ത് ഉണ്ടാവും ചില സമയത്ത്ല്ലായിരിക്കും ഇല്ലാത്ത സമയത്ത് അവർക്ക് ആവശ്യം നമുക്കപ്പോ അവ അവർക്ക് അത്യാവശ്യം ഉണ്ട് അവർക്ക് കൊടുക്കും നക്കണ്ടാ എന്ന് വെച്ച നമ്മളെ ഇരിക്കും ആഹ അപ്പൊപ്പ ഇടത്തുകാർക്ക് ഒരിക്കലും ഒന്നും കിട്ടൂല
കിട്ടൂല അതന്നെ
പണക്കാരായാ അല്ലെങ്കിൽ പാവയിരിക്കണം ഈ രണ്ടു പേർക്കേ ഉള്ളൂ ആ
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഉം അന്നാ വെച്ചോട്ടെ എന്നാ. പിന്നെ ഞാൻ വിളിക്കാംട്ടോ ആഹ ശരി ന്നാ